ഹലോ
ഹലോ
ആ കേൾക്കാം പറ്റ്ണ്ടാ
ഓ കേക്ക്ന്ന്ണ്ട്
ആ തെരക്കൊക്ക കഴിഞ്ഞാ
തെരക്ക് ഇതാ കഴിഞ്ഞു ഇപ്പൊ ഒന്ന് മോന ഒർങ്ങി
ആ ഒറങ്ങിയാ മോളന്തേപ്പാ
മോള് ഇണ്ട് ഞാൻ താ കൂട്ടാം പോണം അംഗനവാടിലാണ്
ആ എത്ര മണി വരേം
മൂന്നര വരെ ഉള്ളേ അപ്പൊ ഇത്തിരികൂടി കഴിഞ്ഞിട്ട് ഞാനെറങ്ങും ആഹ്
ആ വേറെ മഴയിണ്ടന്നവിടെ
മഴ ഇല്ല നല്ല വെയിലാ മഴ മഴ മഴ വളരെ കുറവാപ്പൊ ഇന്നലെ രാത്രി ഒന്ന് പെയ്തു പിന്നെ മഴ പെയ്
അതെ ആ ഇവിടെ മഴ ഇന്നലെ ഇന്ന് നല്ല മഴയാർന്ന് ഇന്നലെ പകൽ മഴയ ഉണ്ടായില്ലേ
പകല് ഇന്നലെ മഴ ആ ഉണ്ടായിരുന്നു പകല് കുറവാ
അതെല്ലേ ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു പകല് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞേ പിന്നെ അത് അത് കഴിഞ്ഞ് പിന്നെ രാത്രിയൊന്നും അങ്ങനെ മഴ പെയ്തില്ല പിന്നെ ഇന്നിപ്പോ വെയില് അങ്ങനെ നിൽക്കണ്
ചോറ് കഴിച്ചോ
ചോറ് കഴിച്ച് പിന്നെ റസ്റ്റിലിരിക്കണ് എന്തായി നിങ്ങളടെ ഊണൊക്കെ കഴിഞ്ഞാ
ഓഹ് ഇവിടെ ഊണൊക്കെ കഴിഞ്ഞു
എന്താർന്നു ഇന്ന് ഫുഡ്
ആ ഇവിടെ ഇന്ന് കൊത്തവരയന്റെ ഉപ്പേരിണ്ട് പിന്നെ മത്തനും മമ്പയറും കറി
കൊത്തവരന്ന് പറഞ്ഞാ
കൊത്തവരാന്നറഞ്ഞ ബീൻസ് പോലത്തെ ഒന്നുല്ലേ
ആഹ് ഇച്ച് വീതി കൂടീട്ടാ
ആ അതെന്നാ ആ സാധനം
ആ നല്ലാണോ തോൽത്തി അത് തോരനാക്കി നല്ലതാണോ
ആഹ് അത് തേങ്ങയും പച്ചമുളകും ചെറിയ ഉുള്ളിയൊക്കെ ഇട്ടിട്ട് ട്ട് ഒതുക്കിട്ട് വെച്ചാ നല്ല രസാ അത് ഇവിടെ എല്ലാർക്കും ഇഷ്ടാ അതുകൊണ്ട് ഇടക്കി ഇടക്ക് ഇണ്ടാക്കും
അതെ ആ വേറെന്താ ചാർകറിയായിട്ട് എന്താർന്ന്
ചാറ് ഇന്നിപ്പോ പോ പൊരിക്കല് ഒന്നുല്ല അപ്പ ചമ്മന്തി പൊടിച്ചതാ
ചമ്മന്തി ആ ചമ്മന്തി കൂട്ടി പിള്ളേര് തിന്നോളോ മക്കള് കഴിച്ചോളോ
ഓഹ് മക്കൾക്ക് ഞാൻ തിന്നൂല വിചാരിച്ച് കൊറച്ചാ പിടിച്ചപ്പ മോനല്ല ഇഷ് ട്ടായി അപ്പൊ പിന്നേം പിന്നേം വാങ്ങി കഴിച്ചു ചുവന്നമുളകും പുളീം കെടുമ്പോ അയിന്റൊരു ടേസ്റ്റ് ഇണ്ടാവോല്ലോ
ടേസ്റ്റിന്നപ്പെ എരു ഇച്ചിരി കുറേം ചെയ്യും
ആഹ് അതാണ് പുളി ഇടുന്നേ കൊണ്ട് എരിവും കുറയും
ആഹ് അതെ അതെ
അത് നല്ല രസാ അവിടെ ചമ്മന്തി പൊടിക്കല്ലേ
ചമ്മന്തി ഞാനരക്കല് കുറവാണ് സ്കൂളണ്ടെങി അരച്ച് കൊടുത്തു വിടും അപ്പ പിള്ളേർ സ്കൂളി കൊണ്ടൊക്കോളും
ആഹ്
സ്കൂളി കൊണ്ടുപോമ്പ പിന്നെ സ്കൂളിൽ ചോറിൻ്റെ കൂടെ തണു തിരിക്കുമ്പോ തിന്നാൻ നല്ലതാള്ള അല്ലെങ്കി കറിക്കൊക്കെന്ന് പറഞ്ഞാ കഴിഞ്ഞാ പിന്നെ ഈ ചൂടാറി കഴിയുമ്പ ഒരു ഇത്ണ്ടാവൂല്ല
സോയാബീൻ റോസ്റ്റ് അങ്ങനത്തെ എന്തേലുക്ക ഒണ്ടാക്കുവോ
സോയാബീൻ ഈ പറഞ്ഞ കൂട്ട് ഞാൻ വെക്കല് കുറവാന്ന് അപ്പ ഈ മക്കള് പറഞ്ഞ് അവിടെ സ്കൂളിൽ പിള്ളേര് ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൊണ്ടുരുല്ലോ
ആഹ് ആഹ്
പ്പ പിള്ളേരിങ്ങനെ വറുത്തിട്ട് കൊണ്ടുന്ന് പറഞ്ഞു നമ്മളീ ഈ സാധാ ഈ ഫിഷ് ഒക്കെ വറുക്കൂല്ലേ
ആഹ് അതെന്നെ ഇവിടെയ വർക്കല് ഉണ്ട് അവിടെ അവിടെ എങ്ങനെയാ വറ്ക്കല് അവിടെ എങ്ങനെയാ വറ്ക്കല്
ഞാനീ പറഞ്ഞ കൂട്ട് ഉപ്പും മുളകും മഞ്ഞപ്പൊടീം പിന്ന കുരുമൊളകിൻ്റെ പൊടീം പിന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കോൺഫ്ലവറിന്റെ പൊടി ഇതെല്ലാം കൂടി ഇ ട്ട് തിരുമി വച്ചിട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകാ ചെയ്യണെ
ആഹ്
നിങ്ങളെങ്ങനെ ചെയ്യണെ
ഞങ്ങള് അതാദ്യം ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന കട്ടിന്ന് പോക്കിട്ട് പീഞ്ഞെടുക്കും മറ്റേ വലുതാണെങ്കില് നടു മുറിക്കും ആഹ് നടു മുറിക്കും എന്നിട്ട് അതിലേക്ക് കോൺഫ്ലവറോ അല്ലെങ്കിൽ പത്തിരി പൊടിയോടും പിന്നെ മൊളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ പെരുഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇടും കണ്ടട് കൊഴച്ചാട വെക്കും കൊറച്ച കറിയേപ്പില ഇടും
അതെ
ആഹ് എന്നിട്ട് കൊയച്ച് വെച്ചി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വറുത്തെടുക്കും
ഈ വർകുമ്പ അതിനകത്ത് വെളിച്ചെണ്ണ അതോ അതിനത്ത് ഓയിയില് നന്നായിട്ട് പിടിക്കാലേ ഈ കോൺ ഇത്
ഇല്ല നല്ല രസാ നല്ല മൊരിഞ്ഞ് വരും
മൊരിഞ്ഞ് വരും അത് ചെല സമയത്ത് അതിന്റെ ഇത് പിടിക്കാണല്ല ഓയില് നന്നായിട്ട് കുടിക്കുംന്ന് അന്നാരം പിന്ന ഞാൻ ഒരുപാട് പൊരിക്കല് കൊറവാ അത്
ആഹ് അത്ണ്ട് ഓയില് കുടിക്കും ആഹ് ഓയില് നല്ലോണ്ണം കുടിക്കും എന്നാലും ആ രസം കിട്ടണെങ്കില് സൺഫ്ലവറിൽ ണ്ടാക്കണം
അതെ അതെ അത പിന്ന നല്ല കറുമുറാന്ന് ഇരിക്കു അത്
ആഹ് കറുമുറാന്നിരിക്കും പെട്ടെന്നൊന്നുംരു ഇതായി പോകില്ല തണുത്ത് പോകില്ല നല്ല രസാ
ആഹ് അതന്നെ ത് ശരിയാ
ഇതിവില്ല സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കും വെളുത്തുള്ളി ഇഞ്ചിയ പേസ്റ്റ് ഇട്ട് തക്കാളി പിന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ട്
സവാളൊക്കെ ഇട്ടിട്ട് വാട്ടിട്ട് ആഹ് നമ്മള് ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോലെ
ആഹ്
നല്ലാണോ നല്ല ടേസ്റ്റ് ഒണ്ടാ
ഓഹ് നല്ല രസ
അത് സോയാബീൻ പൊരിച്ചിട്ടാണോ ചെയ്യണേ അത് അല്ലാണ്ട് വേവിച്ചിട്ട്
സോയാബീൻ പൊരിക്കൂല അതല്ലാണ്ട് തന്നെ നമ്മള് ചൂടുവെള്ളത്തിലിട്ടിട്ട് തെളപ്പിച്ചെടുക്കും
ആഹ് ഉവ്വ ഉവ്വ
ആഹ്
അന്നിട്ട് ഏഹ്
എന്നിട്ട് എടുക്കും
അപ്പഅങ്ങനെ ചെയ്യും അത് വെർതെ ചെയ്തൊട്ക്കൊള്ളല്ലേ അല്ലണ്ട് നമ്മള് പൊരിക്കൂലാല്ലോ പിന്നെ വെളി ഓയിലേജ് പൊരിച്ചിട്ട് ചെയ്യാം നിക്കൂ ലാല്ലേ
ഇല്ല ഇല്ല അങ്ങനെ ചെയ്യില്ല ചെലോരങ്ങനെയും ചെയ്യൂട്ടോ ഓരോ ഇഷ്ടത്തിനനുസര് സരിച്ച് ചെയ്യുന്നോരിണ്ട്
അതെയല്ലേ
ആഹ് എനിക്ക് കൂടുതൽ ഇഷ്ട്ടം അങ്ങനെയാ
ഏഹ് കോളിഫ്ലവറ് മേടിക്കലുണ്ടോ
കോളിഫ്ലവറും ഇങ്ങനെ തന്നെ കോൺഫ്ലവറും അതും ഇതുംയൊക്കെയിട്ടിട്ട് പൊരിക്കും
ആഹ് കോൺ ആഹ് അതെനിക്ക് വല്യ കാര്യ ഇവിടെ മക്കക്കും വല്യ ഇഷ്ട്ടാ കോളിഫ്ലവറ്
ആഹ് എനിക്കും ഇഷ്ട്ടമാ കോൺ കോളിഫ്ലവർ പൊര്ക്കിനെ
പിന്നെ ഇത് അതൂം ഉണ്ടാക്കൂല മഞ്ച് എന്തട്ടാ ഗോബി മഞ്ചൂരിയ അതാ
ആഹ് ഗോബി മഞ്ചൂരി
ആഹ് അതും ഉണ്ടാക്കിയ ഇവിടെ ചപ്പാത്തിക്ക് ഭയങ്കര കാര്യവാ
ആ അത് നല്ല രസാട്ടോ കഴിക്കാൻ
അത് രസ അത് സോയാബീനും അങ്ങനെ ഞാൻ ഉണ്ടാക്കും അപ്പൊ അതേപോണം
ആഹ് ഇവടേം അതന്നെ സോയാബീന് ഇല്ലെങ്കിലും - കോൺ കോളിഫ്ലവറ്
കോളിഫ്ലവർ കാട്ടുംലേ അത് ചപ്പാത്തിക്ക് നല്ലതാ കഴിക്കാന് അല്ലേ
ആഹ് ചപ്പാത്തിക്കും നല്ലതാണ് പൊറാട്ടക്കും നല്ലതാണ്
ആഹ് അപ്പത്തിനാ
അപ്പ ഇവടെ അങ്ങനെ ഇണ്ടാക്കേല്ല എപ്പോഴെങ്കിലൊക്കെ ഒന്ന് അപ്പയെന്ന് പറയ്ണ വെള്ളപ്പാണോ അല്ലെങ്കി-
ആഹ് വെള്ളപ്പം വെള്ളപ്പം
വെള്ളപ്പം ആഹ്
മാവ് പുളിച്ചിട്ട്-
മാവ് പുളിപ്പിച്ചിട്ട്
നമ്മള് ത ആഹ് അരി വെള്ളത്തിലിട്ടിട്ട് രാ തലേന്ന് അടിച്ചു വെച്ചിട്ട്- അരിയും പഞ്ചസാര അല്ല അരിം ചോറുംകൂടി കൂടി- അരച്ച് വെച്ച് അതിനകത്ത് മാവ് ചേർക്കല്
ആ അതന്നെ ഒന്ന് പൊ നല്ലോണം പൊന്തി വെരും
ആഹ് അതന്നെ അതന്നെ പൊന്തി വന്നിട്ട്-
അതന്നെ
അത് കൂട്ടുവല്ലോ പിള്ളേർക്കും ഇഷ്ടവല്ലേ
ഓഹ് മക്കക്ക് ഭയങ്കര ഇഷ്ട്ടവ വെള്ളപ്പം വെള്ളപ്പും തേങ്ങാപ്പാലും ഒക്കെ ഭയങ്കര ഇഷ്ട്ടവ തേങ്ങാപ്പാലി ഇത്തിരി പഞ്ചസാരക്ക്‌യാക്കി കൊടുത്താല് ഭയങ്കര ഇഷ്ട്ടവാ പിന്നെ ഈ ചിക്കൻ കറിയോ മീൻ കറി യൊക്കെണ്ടെങ്കില് നല്ലോണം പൊയ്ക്കോളും
കഴിച്ചോളും ആഹ് അപ്പ അത് വയ്ക്കില്ലേ നിങ്ങള്
ഓഹ് അത് എടക്ക്‌ ഒക്കെ ഒന്ന് വെയ്ക്കും കൂടുതലും ദോശ, ഇഡ്ലി, പുട്ട്- അങ്ങനെയൊക്കെ ഒണ്ടാക്കുവ
ആഹ് ഉച്ചക്ക് കെടക്കുവാ
ചെലപ്പം ഒന്നും പറയാൻ പറ്റൂല മഴയൊക്കെ ആണെങ്കില് നല്ലോണം ഒറങ്ങും വെയിലൊക്കെ ആണെങ്കി ഇത്തിരി ബുദ്ധിമുട്ടാ
അതെ പിന്നെ പിള്ളേര് സമ്മതിക്കേല്ലാല്ലെ
ആഹ് പിള്ളേര് സമ്മയ്ക്കൂല എന്തേം പണിയെടുക്കാനൊന്നും സമ്മയ്ക്കൂല ഇന്ന് ഇപ്പോ എങ്ങനെക്കോ ആണ് പണിയൊക്കെ കഴിച്ചൈ
അതേ
എങ്ങനെങ്കിലൊക്കെ പണി മെല്ലെ മെല്ലെ തീർക്കും പിന്നെ രാ രാവിലെ ഏട്ടന് ചോറൊക്കെ കൊണ്ടുവാനുള്ളേനോണ്ട് രാവിലെ ആക്കും ബാക്കി പണികളൊക്കെ എടുത്താമതി
അതെ ആഹ്
അവിടെ ഓഹ് വീട്ടി പോയി ഇന്നാള് കൂടിവന്ന രണ്ടൂസം അവടെ നിന്നു ഇനിയിപ്പോ സ്കൂള് തൊറക്കാൻ പോവല്ലേ അതുകൊണ്ടിന്നിനി കൂടാനും പോവാൻ പറ്റൂലല്ലോ
ഞങ്ങള് അത്‌കാരണം ഇന്ന് പോവാൻന്നോർത്ത ഇനി ഇപ്പൊ സ്കൂള് തൊറക്കാറായില്ലേ
ആഹ് സ്കൂള് തൊറക്കാനായി
അപ്പൊ അതുകൊണ്ട് ഇന്ന് വൈകിട്ട് പോയിണ്ട് ഞായറാഴ്ച്ച അല്ലങ്കി ശെ നാളെ വൈകിട്ട് വരാന്നോർത്തുകൊണ്ടക്ക ഇരിക്കണ്
ആഹ്
അ അങ്ങനെയൊക്ക ഓർത്തോണ്ട് ഇരിപ്പണ്ട് അപ്പൊ വൈകിട്ട് വൈകുന്നേരം കഴിയും ചായകുടി കഴിഞ്ഞട്ട് പോകാന്നോർത്തൂണ്ടക്ക ഇരിക്കണ്
ആഹ് ആഹ്
ഉം പിന്ന വേറെന്താ ഇന്ന് രാവിലെ എന്താരിന്ന് സ്പെഷ്യല് ഏഹ്
രാവിലത് ഏഹ് രാവിലെ ഞങ്ങ‌ക്കിന്ന് ദോശേരുന്നു ദോശയും ചമ്മന്തിയും
അഹ് സാമ്പാറ് വെക്കില്ലെ അയ്നൊക്ക്‌
സാമ്പാറ് ചെലപ്പ സാമ്പാറ് വയ്ക്കും അല്ലെങ്കി ചട്ണി ഇണ്ടാക്കും
അതെ അഹ് രണ്ട് കറിയും കൂടി വേണ്ട
രണ്ടു കറി വേണംന്നില്ല എന്തെങ്കില് എന്ന ചമ്മന്തി അല്ലെങ്കില് സാമ്പാർ അങ്ങനെ എന്തെങ്കിലും മതി
ആഹ് ഏതെങ്കിലും ഒന്ന് മതിയല്ലേ
ഏതെങ്കിലും ഒന്ന് മതി ഇന്നെത് തന്നെ വേണംന്ന് നിർബന്ധില്ല
അതേ ഉം
വല്ല്യ പ്രശ്നില്ല കഴിച്ചോളും പിന്നെ ഇവിടടു ത്ത് നിർബന്ധം അല്ല എന്നെ തന്നെ വേണംന്നിള്ള വല്ല്യ കൊഴപ്പോന്നുല്ല
ആഹ് ഞാനിവിടെ ദോശയിണ്ടാക്കി രണ്ടെണ്ണോം വേണം രണ്ടും വേണം
സാമ്പാറും രണ്ടും വേണം
സാമ്പാറും വേണം പിന്നെ ചമ്മന്തിയും വേണം സാമ്പാറ് മാത്രം ഉണ്ടാക്കുമ്പ ചമ്മന്തി ഇണ്ടാക്കില്ലേന്ന് ചോദിച്ചോണ്ട് തൊടങ്ങും
ആഹ് ആഹ്
പിന്നെ ചമ്മന്തി പിന്നെ പിന്നെ ഇണ്ടാക്കണം ചമ്മന്തീം സാമ്പാറും കൂട്ടി കഴിക്കണം അത്കാരണേ
ചമ്മന്തി രണ്ടും കൂടി കൂട്ടി കഴിക്കണം
ഉം
ആഹ് ഇവിടെ പിന്നെ അങ്ങനെ അല്ല ഉം ഇവിടെ എന്നും ഒരേ കടി ഇണ്ടാവരുത് വെറൈറ്റി വേണം
അതേല്ലെ ആഹ് എന്നും ഇതാ ഇതാവുമ്പ പിള്ളേ ആർക്കും ഇഷ്ട്ടപെടൂല പുട്ടൊക്കെ ഇണ്ടാക്കൂല്ലേ നിങ്ങള്
എന്നും ഒരേ കറി ഇണ്ടാക്ക് കറി ഇണ്ടാക്കിയാലും പ്രശ്നാ ആഹ് എന്നും ഡിഫറന്റ് ആയിട്ടുള്ള സാധനങ്ങള് വേണം
ആഹ് ആഹ് ആഹ്
വൈന വൈകുന്നരം എന്താ കടി ഇണ്ടാക്കലിണ്ടോ
വൈകുന്നേരം കടി ഇന്ന് ഇപ്പ ഞാൻ എന്തൂട്ടാ ചെയ്യണേന്ന് ഒന്നും തീരുമാനിച്ചില്ല എന്താന്ന് വെച്ചാ അല്ലെങ്കി പഴംപൊരിയാ ഇണ്ടാക്കല്
ആഹ്
ഉ പഴം പൊരിക്കലിണ്ട് ഇന്നിപ്പ എന്നെക്കൊണ്ടങ്ങും പറ്റൂല അതുകൊണ്ട് ഇന്ന് വീട്ടി പോകന്നുള്ള ആ ഒരു രീതീല് നിക്കണകാരണേ
ആഹ് എന്നന്നപ്പോ പിന്നെ ഒന്ന് ഉണ്ടാകാനും മ്പൊക്കൊരു മടി ഉണ്ടാവും പോണ വഴിക്ക് പോണ വഴിക്ക് ചായ എന്തലും പുറത്ത് മത്തൊന്ന് വിടിച്ചാൽ മതിയല്ലോ
അതായാലും മതീനെക്കോർത്തോണ്ടിരിക്ക പിന്നെ ഇനീപൊള്ള പാത്രം നിരത്തി എന്നെ കൊണ്ട് പറ്റൂല്ലാന്ന് അങ്ങനെക്കോർത്തോണ്ടിരി ക്യാണ്
ആഹ് ആ
ആഹ് അങ്ങനെക്കെ അങ്ങനെയൊക്കെ അങ്ങട് തള്ളി നീക്കിയാട് നിപ്പോ അഞ്ച് മണി കഴിഞ്ഞിട്ട് പാന്നോർ ത്ത അവിടെ അപ്പ എല്ലാരും ആ സമയേ വരുള്ളൂ
ആഹ് അപ്പ എല്ലാരും ആവല്ലോ അല്ലെ?
ആഹ് അപ്പ എല്ലാരും വര്ന്ന സമയത്ത് പോവാണെങ്കിൽ അപ്പൊ എല്ലാരും കോട് കൂടി കൂടാലോന്നോർത്തിട്ടാ അപ്പൊ ഒരൂസം നിന്നുകണ്ട് പോരും. ആഹ് എന്നാ ഓക്കെ എന്നാ ശരി.